ആഹ്
ആഹ്, എന്താട്ട് ഓഹ് സുഖം. ഇല്ലല്ല മോൻ വരാൻ വേണ്ടി വെയിറ്റെയ്യാ
ആഹ് മദ്രസന്ന് വന്നിട്ടുണ്ടാവൂലല്ലേ
ഇല്ല.
ആഹ്, ഹ്മ്മ് ഇല്ല ഇന്ന് മഴയില്ല ഇന്നും ഇന്നലൊക്കെ ആയിട്ട് ഇന്നലെ പിന്നെ ചെറുതായിട്ട് പെയ്തു ഇന്ന് തീരെ മഴയില്ല. വെയിലായിരുന്നു.
ആണോ, ഇവടെ മഴൊന്നുല്ല പക്ഷെ നാളൊക്കെ സ്കൂളവതിയാ
അതെന്താ
ഹ്മ്മ്, കളക്ടറവധി പ്രഖ്യാപിച്ചു.
മഴ ഇല്ലാഞ്ഞിട്ടോ
പിന്നെ എന്താ പറയാ ഈ ഇവടപ്പൊ വയനാട്ടിലൊക്കെ മറ്റെന്തോ
ഇതൊക്കായിലെ, ചൂഴൽ മലന്റെ അട്ത്ത് വീണ്ടും മന്നിടിച്ചിലൊക്കെ ഇണ്ടായില്ലേ
ആഹ് ഇപ്പഴോ
ആഹ് ആ കൊറച്ച് മുന്നേ ന്യൂസില് കണ്ടിലാ
ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ കണ്ടി
ആഹ് വയഗ ആഹ് മറ്റേ ചുഴൽമല ആയതുപോലെ തന്നെ
ആഹ് അപകടം എന്തെലും ഇണ്ടായോ
ഓഹ് കംപ്ലീറ്റ് എത്രെ എത്രെ പേര് ഇതായി ന്നൊന്നും അറിഞ്ഞൂടാ
ആഹ്.
ഉം ഫുള്ള് കംപ്ലീറ്റ് ഇതായിട്ടുണ്ട്
വീടൊക്കെള്ളെടുത്ത
ആഹ് അവിടെയൊക്ക് ഉം അങ്ങോട്ടൊക്കെ പോകുന്നൊരു പാലാണ് ആഹ് പാലത്തിന്റെ മുകളില് പിന്നെ ഏതൊക്കെ ടൂറിസ്റ്റ് ബസ്സൊക്കെ ഒഴുക്കിലൊക്കെ പെട്ടികണു ഫുള് ഫുൾ മണ്ണി ഇടിഞ്ഞ് അവിടെ ഇപ്പം എന്തോ ഒരു
ഇപ്രാവശ്യോ
ആഹ് ഇത് ഇപ്പോ ന്യൂസ് കണ്ടില്ലപ്പോ
അയ എന്നായിരുന്നു
ഇന്ന്
ഇന്നോ ആഹ് അത് ശരി അത് ഞാൻ ഇന്നത്തെ ന്യൂസ്‌ ഞൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ ഞാൻ വിചാരിച്ച രണ്ട് ദിവസം ഉം ആഹ് അപ്പൊ അവിടെ മഴയുണ്ടോ
ആഹ് അവിടെ മഴ മഴന്നു അത്ര അങ്ങോട്ട് വലിയ മഴയൊന്നുമില്ല പക്ഷെ എന്താ പറയാ അവിടന്ന് ഇങ്ങനെ ഇപ്പൊ ന്യൂസ് കണ്ടപ്പോ പറയാണ് റെഡ് അലേർട്ട് ഒന്നും അല്ലാത്ത കൊണ്ട് മക്കളൊക്കെ സ്കൂളിൽ പോയത കൊണ്ട് അധിക അപകട അപകടം ഉണ്ടായില്ലന്നാ പറഞ്ഞത്
ആഹ് ആഹ്
മണ്ണ് ഇങ്ങനെ വരുന്നതൊക്കെ ഇങ്ങനെ കണ്ടിരുന്ന അപ്പൊ എനിക്ക് അതുകൊണ്ടാണെന്ന് തോന്നണ കലക്ടർ അവധി പ്രഖ്യാപിച്ച്
ഓ
ഞങ്ങള ഈ ഏരിയേയിൽ കുഴപ്പമില്ലെങ്കിലും മല മല യുള്ള ആഹ് ഒരു സ സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ ഭയങ്കര പ്രശ്നയിരിക്കണം
അതെ അതെ
അതുകൊണ്ടായിരിക്കും മൊത്തത്തിൽ അവധി തന്നത് ന്ന്‌ വിചാരിക്കണ്
ഓ ഓ ആഹ് ശരി അപ്പൊ ഈ പിന്നെ ടൂറിസ്റ്റ് ബസ്സൊന്നും കിട്ടിയില്ല ഒ ഒഴുക്കിപ്പെട്ടിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ
ഏഹ് ഇണ്ട് ബസ്സൊക്കെ കാണുന്നുണ്ട് പക്ഷെ ഇനി അതില് ആൾക്കാരുണ്ടോ അങ്ങനാ എന്താന്നുള്ളതൊക്കെ വഴിയാ അറിയാ
ആഹ് ആഹ്
ഇപ്പം ന്യൂസില്
തു പോയെ
ഉം പാല ത്തിന്റെ മുകളിലുള്ള മണ്ണൊക്കെ നീക്കുന്നുണ്ട് ഇനി എന്തൊക്കെയാണ്ന്നുള്ളത് നോക്കിങ്ങാണ്ട് അറിയാൻ പറ്റുള്ളൂന്ന് തോന്നുന്നുണ്ട് എത്രോ ആൾക്കാര് പൊറത്തെടുത്തത്തിൽ നാലഞ്ച് ആൾക്കാർ മരി ച്ചും തോന്നുണു ഇപ്പ അരൊക്കെയ ഉള്ളത് ഇള്ളത് അറിയണം ഇപ്പം അവിടെ എന്തോ ഒരു പ്രൊജക്ട് വരുന്നുണ്ടല്ലോ
ആഹ് ആഹ്
അഹ് കോ കോഴിക്കോടും വയനാടും കൂടെ ബന്ധിപ്പിക്കുന്ന ഒരു തര ത്തിലുള്ള തുരങ്ക പാത അങ്ങനെ എന്തോ വരുന്നുണ്ട് അവിടെ ന്നാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത് എന്നാണ് പറയുന്നത്
തന്നെ ആഹ് പണി നടന്നോണ്ടിരിക്കുന്നുണ്ടോ
ആഹ് പണി നടന്നൊണ്ടിരിക്കുന്നുണ്ട്
ഉം ഉം ഉം
അപ്പൊ അതുകൊണ്ടായിരിക്കണം
ഉം ഉം
ങ്ങാ വീഡിയോസ് ഈ സി സി ടി വി ഫുട്ടേജ് ഒക്കെ ചെ ഉണ്ടാവല്ലോ അതൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അതില് കാണുമ്പ തന്നെ ഭയങ്കരമായിട്ട് പേടിയവ്ന്ന്
ആഹ് ആഹ്
മേപ്പാടിന്നോ അങ്ങനെന്തോ
പ്രകൃതി ദുരന്തം വ രാൻ മഴ കൂടുതൽ മഴ നി ക്കണോന്നോന്നില്ലല്ലെ അന്നൊക്കെ ചു രൽമലയിൽ ന്നറഞ്ഞാൽ അന്ന് നന്നായിട്ട് മഴ പെയ്തു കൊണ്ടിരിക്കണെ ആ സമയത്താണ് അത് പോട്ടിയത് ഇത് പ്പെ അത്ര വലിയ മഴന്ന് പറയാനൊന്നും ഇപ്രാവശ്യം മഴ പെയ്തിയിട്ടില്ല
മഴ പെയ്തതല്ല ഇവര് വർക് നടക്കണല്ലോ
അങ്ങനെ പൊട്ടി ആഹ്
ഒക്കെ നടക്കുന്ന കൊണ്ടാണ് കാരണം ഏറ്റവും അടീന്നല്ലേ ഈ മണ്ണൊക്കെ മാറ്റുന്നത്
ആഹ് ആഹ് ആഹ് അത തൊരംഗം ഉണ്ടാക്കും എണ്ണിന്റെ ഇടെല് പൊട്ടിയതാവലേ അപ്പൊ പണിക്കാരൊക്കെ പെട്ടിട്ടുണ്ടാവലേ ഓഹ് പാവലേ
ഭയങ്കര അതെ ഇപ്പോ അവിടന്നത്തെ ആൾക്കാരന്നെ സംസാരിക്കുന്നതില് പറയുന്നുണ്ട് എന്താ പറയാ എങ്ങനെ ഇനിയിപ്പോ നമ്മള എല്ലാ കൊല്ലവും ഇത ഇങ്ങനെ പ്രതീക്ഷിക്കേണ്ടി വരുത്
അല്ലെങ്കിൽ എന്തിനാ ഈ വർഷക്കാലത്ത് ആ പരിപാടി എടുക്കണല് അതൊക്കെ വേനക്ക ക്കാലത്തല്ലേ ചെയ്യാൻ പറ്റുള്ളൂ
എന്നാലോ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോസിബിൾ അല്ല പക്ഷെ എന്നിട്ടും ഹയിക്കോട്ട് ഹയിക്കോട് ഒരുക്ക് ഇത് കൊടുത്തു ന്നാണ് പറയുന്നേ
ഏഹ് ഏഹ് ഏഹ്
അയിന്റെ തൊട്ടടുത്തന്നെല്ലേ ഇപ്പൊ ഇത്രയും ഒരു പ്രശ്നം ഉണ്ടായത്
അതെ ശരിയാണ്
എന്നിട്ട് ഒരാത് കൊടുത്തു ഒരു കാര്യം ഇല്ലാതെ
പൊതുവേ അധികം പിന്ന പ്രശ്നം തന്നെ ആവൂലേ അങ്ങനയൊക്കെ പിന്നേം തോരന് തൊരക്കാതെ തന്നെ ഓരോന്ന് പൊട്ടിം പോവ്വാ പിന്നെപ്പോ തൊരന്നുകൊണ്ടൊക്കെ ചെയ്യുമ്പോ പിന്നെ പറയണം
പോ എന്താ പറയാ ഈ സ്റ്റോർ ചെയ്ത് വെക്കുന്ന വെള്ളം കാര്യവും ഒക്കെ ഉണ്ടാവല്ലോ
ഏഹ് ഏഹ് ഏഹ്
അപ്പോ അതൊക്കെ കൂടി ആകുമ്പോ ങ്ങട്ട് ഇതാവണതാണ്
എന്ത് ആഹ് മലയൊക്കെ ഇങ്ങനെ തോരന്നും പിന്നെ മാന്തി എടുത്തിട്ടന്നെണ് പോയി ഇങ്ങനെ ഒന്നായിട്ട് വരുന്നത് വെള്ളം വെള്ളം നിക്ക്ണ സ്ഥല ഇല്ലാതെ ആകുമ്പോഴല്ലേ പൊട്ടി പോര
ആഹ് അതാണ് ക്ഷെ അവിടെ ഒരു ഒരിക്കലും ഇങ്ങനെ വർക്കിന് അനുമതി കൊടുക്കാനേ പാടില്ല ഇങ്ങനെ ഒരുത് നിക്കുന്ന ടൈമില് വികസനം വികസ സനം വികസനത്തിന് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങള്ണ്ട് ന്നുള്ളത് ഓൽക്ക് കഴിഞ്ഞ വർശെ മനസ്സിലാവേണ്ടിയതാ
ഇത് ഓര് ആലോയിക്ക്ണ്ല്ല ല്ലെ
ഉം
ഉം
അയ് ഏഹ് മ്യൂസിൽങ്ങന കാണ്ന്ണ്ട് ഒര് വ ഒര് ഹസ്ബന്റും വൈഫും എന്താ പറയ ത് സാധനം വാങ്ങാൻ വേണ്ടിട്ട് പോയതാ പോലും
ആഹ് ആഹ്
അഅ്ങ്ങനെ വര്ന്ന കണ്ട് ഇവര് ഓടി ഓടിയ സമയത് എയ് അ മറ്റാക്ക്സാര പരിക്കുകളോട് കൂടീട്ട് ഭാര്യ രക്ഷപ്പെട്ട് ട്ട് അല്ലെങ്കിൽ ആ മണ്ണീനടീലായി പോവേനു
ഓ അവര് വരുന്ന സമയത്താവും അഅ് ഇടിഞ്ഞത് ല്ലേ
ഉം
ന്നട്ട് രണ്ടാളും രക്ഷപ്പെട്ടോ
ഓഹ് പിന്നെ ഒര് ടാങ്കറൊക്കെ ഇങ്ങനെ നിർത്തിട്ട സാധനാണ് പക്ഷെ വന്ന് ഇങ്ങോട്ടൊരു പീടിയന്റെ അവിടേക് ഇങ്ങനെ താവ്ണതും കൊറെ വണ്ടികളും മറീണ തും ആ മേപ്പാടി ന്നൊക്കെ പറഞ്ഞാല് അവിടെക്കെ ഈ റിസോർട്ടൊക്കെ ള്ള സ്ഥലാണല്ലോ അപ്പൊ ഒരുപാട് ഫാമിലീസ് ഒക്കെ ഇപ്പ പിന്നെ സ്കൂളും ഇങ്ങനെ ആയതോണ്ട് ആരും പോണില്ലാ വിജ് വിജാരിക്ക്ണ് ന്നാലും ഇങ്ങനെ വെക്കേഷൻ ആയാലും അല്ലെ ഈ ഇപ്പഴ ഈ ഒരു ടൈമല്ലെ നമ്മളെ- ഗൾഫ്ന്ന് ആൾക്കാര് വെരവ്
ഉം ഉം ഗൾഫിലൊക്കെ വെക്കേഷന് ആണല്ലോ ദുബായിലക്കെ
പോണ് അങ്ങനാെന്നും ആർക്കും ഒന്നും പറ്റില്ലാന്ന് വിചാരിക്കിണ്
ആഹ് ആഹ്
എല്ലാരും ഇപ്പം ആ ഒന്ന് ഒന്നെങ്കില് കക്കാടംപോയിലായിരിക്കും അല്ലാ വയനാട്
ഈ രണ്ട് സ്ഥലആണല്ലോ ബാക്കിള്ളനേക്കാളുംആൾക്കാര് അന്വേഷിച്ചു പൊവ്ന്നെ വെക്കേഷൻല് ഒന്നും അട്ക്കാൻ പറ്റാത്ത അത്ര ക്രൗഡയ്നി
ആണ്ല്ലേ
ഉം
ഞാൻ ഇങ്ങനെ പറഞു എല്ലാരും മെണ മക്കള് ഓലൊക്കെ പോയിക്കിണ് ഞാൻ പോയിട്ടില്ല
വയനാടോ
ആഹ് അല്ലവയനാ കക്കാടംപോയിലെ
ആഹ് ഞങ്ങളിപ്പ താകെ ഏഹ് സ്കൂൾ താെറപ്പിന്റെ തലെന്നും സ്കൂൾ താെറക്ക്ണ അന്നും ലീവേയ്ര്ന്നു
ഏഹ് പോയോ
അവിടെ അവിടെയിരുന്നോ
ഏഹ് ശരി
ആടെ റിസോർട്ടില് റിസോർട്ട് ഇട്ത്തിട്ട് അന്നന്നെ ഉപ് പ്പോ ഹസ്ബൻഡ് പോവ്ന്നേന് മുന്നേ
ആഹ് ആഹ് അവ്ടെ പോയില്ലേ
ആഹ് അത് പിന്നെ വന്ന്കഴിഞ്ഞാല് ഏ് ഇങ്ങനെ പോക്ക് മസ്റ്റാണ്
ആഹ് ആഹ്
ല്ലെങ്കി വയനാട് വയനാടും പോവും ഇപ്രാവശ്യം വന്നപ്പോ വയനാട്ടില് ബസ് സ്റ്റ് ഫ്രൻസിന്റെഒപ്പം പോയിനൂ പിന്നെ വേറെ ഫ്രണ്ട്സിന്റെ കൂടെ കക്കാടംപോയിലും പോയിനു
ആഹ് ഏഹ് നങ്ങള് പെര്ന്നാളിന് അങ്ങനെ പോയി മൈസൂര് ഊട്ടി അങ്ങനെ അത് മൈസൂര് ബാംഗ്ലൂര് അ ആ ഭാഗൊക്കെ പോയിട്ട് വന്നു വിടെ കക്കാടംപോയില് ഇവടെ ആടെ അവിടെ ആണ്ന്ന് പറഞ്ഞിട്ട് കാര്യല്ലാ അവിടെന്നും പോയിട്ടില്ല ഇതുവരെ ഹും
ഞാന് മെയിന് പോവും റിസോർട്ട് റിസോർട്ടില് ള്ളത്
അല്ലാത്തത് ഇല്ല
ആഹ് ഹാ
ഇങ്ങനെ ഒരു ദിവസം പോയിച്ചില്ലാവാ അത്രേ ഒള്ളൂ പക്ഷെ എന്താ പറയാ എന്താ നമ്മക്ക് ഫുഡും കാര്യങ്ങളൊന്നും ചെലപ്പോ നല്ലത് കിട്ടിയോളണന്നൊന്നുല്ല എത്ര ആഹ് നമ്മള് പൊറത്ത്ന്ന് ഓർഡർ ചെയ്യാണെങ്കി ഓക്കെ
ആഹ് അപ് അവര് റിസോർട്ടിലപ്പോ ഭക്ഷണം പിന്നെ ഫുഡ് അവര് ഇണ്ടാക്കി തരില്ലേ
ഇല്ല അവ ഓ ഓര് ഏഹ് ഇൻക്ലൂഡിങ് ഓര്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രേ ഉള്ളൂ ഇണ്ടാവാ ബാക്കി ഇണ്ടെങ്കിലും ഞമ്മള് ഓർഡർ ചെയ്യണം
ഓഹ് ഓഹ്
അല്ലാഞ്ഞാല് അവിടെ ഓ ഇൽ ഇല്ലാന്നുണ്ടെങ്കില് ഈ ആയിറേഞ്ചോ ആ ഭാഗൊക്കെ ആവുന്ന സമയത്ത് കിട്ടാൻ ബുദ്ധിമുട്ടാ അപ്പൊ ഇമ്മള് അവിടെ ഓലെ തൊട്ട ആ ഒരു ചുറ്റുവട്ടത്തെന്നെള്ള ഏതെ റെസ്റ്റോറന്റിൽ വിളിച്ചിട്ട് നമ്മള് ഓർഡർ ചെയ്യണം
ഉം ശരിട്ടാ വിളിക്കാ
ആഹ് ആഹ് ഓക്കെ ആഹ്